ഹലോ
ആഹ് കേക്ക്‌ണില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം ഫുഡൊക്കെ കയിച്ചോ?
ഇല്ല കഴിച്ചില്ല ഇവിടെ കഴിക്കുമ്പോ താമസിക്കും പത്തരക്കെ പത്തരയാകും അങ്ങനെ പോയി
ആഹ് ഞങ്ങളും ഇവടെ പത്തര ഒമ്പതര പത്തരൊക്കെ ആവും
ആണല്ലേ ആഹ് ഇവിടെപ്പോ അങ്ങനൊരു ശീലം ആയതോണ്ട് പിന്നെ അതോയിട്ട് അങ്ങ് പൊര്ത്തപ്പെട്ടു ജോലിയൊക്കെ ഒതുങ്യോ?
ആഹ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞ ആഹ് കൊർച്ചൊക്കെ
ആ ഇനിയിപ്പ രാത്രിത്തേക്ക് എല്ലാം റെഡി ആയോ ഫുഡൊക്കെ റെഡിയായോ?
ആഹ് റെഡി ആക്കാണ് അതായത് എന്താണ് ഫുഡ് ഉച്ചക്ക് ഇല്ലെങ്കി പിന്നെ രാത്രിക്ക് ഇങ്ങനെ എന്തേലും ചപ്പാത്തി ദോശ അങ്ങനെ എന്തെങ്കിലും ചുടലാണ്
ആണല്ലേ ഇന്നിപ്പോ ചപ്പാത്തിയാണോ
അല്ല ഇന്നിപ്പോ ദോശ ആക്കി ചപ്പാത്തിങ്ങനെ മാവോക്കെ കൊഴച്ച് പര്ത്തണ്ടേ കര്തീറ്റ്
ആഹാ
ആഹ് എങ്ങെ രാത്രിയും
അപ്പൊ എൽ എല്ലാ ദിവസവും രാത്രി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെ
ആഹ് എടക്ക് അധികം
ആണല്ലേ ആഹ് ഇവിടെ പിന്നെ അങ്ങനെല്ല ഞാൻ. ചോറ് വെക്കുമ്പം ഉച്ചക്കും രാത്രിയിലൊക്കെ ചോറ്.
ഏഹ് അപ്പൊപറ്റും ഏഹ്. ഇവിടെ പിന്നെ അല്ല വീട്ടില നമുക്കൊന്നും പറയാനും പറ്റൂല അപ്പൊ അങ്ങനോവിടെ വെച്ചു പോ
അതെ ആഹ്. ന്ന് കുട്ടിയളൊക്കെണ്ടോ.
ആഹ് ഒരു മോന് മോളുണ്ട് രണ്ടു വയസ്സാവുണു ഈ മാസം.
ആഹ് ചെറിയാളല്ലെ ഒറങ്ങിയോ?
മൂട്ടില്ല നേര്ത്തൊന്നും ഒറങ്ങൂല്ലാ നമ്മളൊർങ്ങുമ്പളൊള്ളു ഒർങ്ങാ
ആണല്ലേ. ആഹ് പിന്നെ ഒർങ്ങിക്കഴിഞ്ഞാ പിന്നെ എണീക്കുവോ രാത്രില്.
ഇല്ല പാൽകുടി നിർത്തി ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച്ച മുമ്പ് ഒരു മാസം.
ആണല്ലേ.
പിന്നെ
ഇപ്പൊ അപ്പൊ രാത്രി പിന്നെ എഴുന്നേക്കത്തൊന്നുല്ല.
എയ്നേക്കൂല അതവാ ച്ലാപ്പൊ എഴുന്നേക്കും അതായത് വെള്ളം കുടിക്കാനേ.
ആഹ് ഹാ.
അപ്പങ്ങനെ വെള്ളം കൊടുക്കും.
ആഹ്.
ങ്ങക്കെന്താ ചോറിന് എന്താ കൂട്ടാ നാളും കറിയൊക്കെ.
ഇവിടെ ഇന്ന് പൊടി ചെറിയ മീനാക്കിട്ടിയേ തീരെചെറിയ മീന്
മറ്റേ ബത്തളോ മത്തളോ.
ആഹ് അത് തന്നെ ബത്തല്. അപ്പൊ അത് പിന്നെ തോ മറ്റേ തേങ്ങയൊക്കെ അരച്ച്.
ക്ക നല്ല പണിയാ
ആഹ് അതെ.
ഇന്ന് ഇവടിം മീനാണ് ഒരു കിലോ കൊടുന്ന്ക്ക്ണ്.
ക്ക് വല്ല്യ എനിക്ക് വല്ല്യ മടിയാണ് ഇത് വൃത്തിയാക്കാനും നന്നാക്കാനും. അതെ എനിക്ക് ഇതാണെങ്കിൽ കറി വെക്കുന്നത് ഇഷ്ടമല്ല കൂട്ടാൻ വെച്ചാ കഴിക്കാ. ഇല്ലല്ല വാർത്തതാണെങ്കി ഇഷ്ടാ.
ആഹ് നല്ല രസാ പൊരിച്ചത്.
ആഹ് അതാണ്.
അഹ് പൊരിക്കന്നെ ചെയ്യല്.
ആഹ് അതാണ് എനിക്കും. അത് പൊരിച്ച് കഴിക്കാൻ ഇഷ്ടാ പക്ഷേ ക അല്ലാതെ കൂട്ടാൻ വെക്കുന്നത് എനിക്കിഷ്ടല്ല. ഇവിടെ പിന്നെ ചേട്ടന്റെ അമ്മയ്ക്ക് അത് കൂട്ടാൻ വെക്കുന്നത് ഇഷ്ടാ. അത് കാരണം പിന്നെ തേങ്ങ അരച്ച് കൂട്ടാനും വെച്ചു കൊറച്ച് വർക്കുകയും ചെയ്തു. പിന്നെ ഇന്ന് പച്ചക്കറിയൊന്നും കിട്ടാത്തതുകൊണ്ട്. മറ്റേത് പച്ചക്കറിക്കാരന് വരും വണ്ടിയില് പച്ചക്കറിയും കൊണ്ട് വരും.
ആ ഓരോരാ ആഴ്ചൽ ഓരോരോ ദിവസം വരക്കാരല്ലേ.
ആഹ് അതെ അതെ ചൊവ്വയും വെള്ളിയും. ആഹ് അതന്നേ അതെ അതെ അതെ ഇന്നലെ ചൊവ്വാഴ്ച വരുന്നതായിരുന്നു പക്ഷേ. പക്ഷേ വന്നില്ല അത് കാരണം പച്ചക്കറിയൊന്നും ഇല്ലാഞ്ഞ കൊണ്ട് പിന്നെ വേറെൊന്നും പ്രത്യേകിച്ച് വെച്ചതുല്ല.
ആഹ്. എട്ട്.
അവിടെ എന്താ കറി ഇപ്പ ദോഷിക്ക് എന്താ കറിയാക്ക.
ദോശക്ക് കറി മീൻ കറിണ്ട് പിന്നെ മീൻ പൊരിച്ചത് ഉച്ചക്കത കൊറേച്ചുണ്ട്.
ആണല്ലേ ആഹ് ആഹ എന്ത് മീൻ കിട്ടി
വത്തള് അടെള്ള മീനന്നെ ഹേ ഹേ
ആഹ ഹ ഹ
അയിനന്നെ ഉള്ളൂ ഇപ്പൊ പൈസ കുറവ് തോന്നുണ്ട്
ആണ് ആണ് ആണ് അല്ലാതെ വേറെ മീനും കിട്ടാൻ വലിയ പാടാ ഇപ്പൊ
വേറെ മീനും കിട്ടാൻ പാട പക്ഷേ മീനൊക്കെ ഭയങ്കര റേറ്റ് ആണ് എന്താ പൈസാന്ന്റിയോ
അതെ അതെ അതെ
ഈ മീനിന് എന്തോ വില കുറവാണ് പറയണ്ട് ഇങ്ങളെന്തിനാ ഈ മീൻ കൊടുന്നേ നന്നാക്ക എന്ത് പാടാ അരട അപ്പോ പറണ്ട് ഇതന്നെ ഉള്ളൂള്ളു പൈസ കുറവുള്ളത്.
ആ അതെ മറ്റേതന്ന് പറയുമ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആയതുകൊണ്ടേക്കും കൂടുതല് മീൻപിടുത്തക്കാരൊന്നും മീൻ പിടിക്കൻ പോണില്ലല്ലോ വള്ളവും ബോട്ടും ഒന്നും പോകുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും തോന്നുന്നു മീന്ന് മീനിന് വില
ഇന്നിട്ട ഞങ്ങള് രണ്ടാളും കൂടി മീൻ നന്നാക്കാ ചെയ്തെ ഇങ്ങളും വരിങ്ങട്ട് ഒറ്റക്ക് കഴിയൂലെ ബാക്കി പിന്നെ പണികളൊന്നും ഒരുങ്ങൂല
ആ അത് ശരിയാ ഇത് നന്നാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ജോലികളൊന്നും നടക്കത്തില്ലല്ലോ. അതിനന്നെ വേണം കൊറേ സമയം
ആന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞി മീനാ പിന്നെ വേറെന്തന്നും നിങ്ങക്ക് എന്തേലും ഇല്ല മഴ ഇപ്പ ഇങ്ങനെ ചെറുങ്ങനെ പെയ്യണ്ട് അങ്ങനെ ആ ജൂൺന്നുള്ള മഴൊന്നുമില്ല
ആ അതെ ആഹ ഇവിടെ ഇന്നലെ മഴയ ഉണ്ടായിരുന്നെങ്കിലും നമ്മള് സാധാരണ മഴക്കാലത്ത് വെച്ച് നോ ക്കുമ്പൊ മഴ പെയ്തിട്ടില്ലന്ന് വേണം പറയാൻ
ആഹ്
സാധാരണ ഈ സമയൊക്കെ തകർത്ത് മഴ പെയ്യേണ്ട സമയല്ലേ.
ഒരു മൂന്നാല് ദിവസായിട്ട് ഇന്ന് തീരെ മഴയില്ല എടക്കെടക്ക് ഞാൻ പെയ്യണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പെയ്യു
ആ അതെ ആർക്കും വിഷമം വരണ്ടാന്ന് വിചാരിച്ചങ്ങാണ്ട് ഇടക്ക് വന്ന് പെയ്യുന്നാന്ന് തോന്നുന്നു.
ആഹ്
മഴക്കാലത്തിനുള്ള മഴയൊന്നും പെയ്തിട്ടേ ഇല്ല. അത് കാരണം ഒരു ദിവസം ഒന്ന് വെയിൽ നിന്ന് കഴിഞ്ഞാൽ എന്തൊരു ചൂടാ.
ആഹ്
ഇല്ലെ ചൂട് കാലത്ത് നമുക്ക് തോന്നുന്ന പോലെയുള്ള ചൂടാണ്. മഴക്കാലത്ത് കൂടുന്നത്
അതുവെല്ല ഇനിയിപ്പ ന ഇന്നോ നാളെ ആയി ട്ട് ഒന്നും മഴ ഒന്ന് ഒന്നുല്ല്യാണ്ട് ആ ഒരു വെയിലായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയണില്ല എന്തൊരു ചൂടാ
ആഹ അത് ശരിയാ മറ്റേ പറയുമ്പോ മഴ കാലം ജൂൺ മാസംന്ന് പറയുമ്പോഴേ ഫുള്ള് മഴയല്ലേ നമ്മുടൊക്കെ ചെറു പറയുമ്പം തോരാ മഴയാണ്
ഉം നല്ല മഴയായിരിക്കും
അതെ സ്കൂളിലൊക്കെ പോകുന്ന സമയംന്ന് പറയുമ്പോ ജൂൺ ഒന്നാം തീയതി തൊട്ട് തുടങ്ങുന്ന മഴ ജൂണ് തീരുന്ന വരേ മഴയായിരിക്കും നമ്മള് യൂണിഫോം ഒക്കെ ഫാന്റെ താഴെട്ടിട്ട് ഉണകീട്ട് കൊണ്ടു
പിന്നെ അതെല്ല അത് അങ്ങനെ നല്ലോണം ഉറങ്ങുല്ല അയേൺ ചെയ്യാൻ കറന്റ്‌ ഉണ്ടാവൂല
ആഹ് അതെ അതെ അതെ
ആഹ് പിന്നെ നന്നയും
അതുവെല്ല സ്കൂളില് നമ്മളിപ്പൊ ഉണങ്ങിട്ടോണ്ട് പോയാൽ തന്നെയും സ്കൂളിൽ ചെന്ന് കയറുമ്പോൾ നനയും അത്രയ്ക്ക് മഴയായിരിക്കും
ആഹ് കൊട്ന്ന് ചൂണ്ടിട്ടരു കാര്യം ഉണ്ടാവല്ലില്ല ആര് ആഹ് ആഹ് കാല് വരെ നനയും
അതെ ഇപ്പൊ അത് വെച്ച് നോക്കുമ്പോ മഴയേ പെയ്തിട്ടില്ല
ഉം
ഇനി അടുത്ത മാസം പെയ്യാൻ വെച്ചേക്കുവാണന്ന് പറഞ്ഞൂട പ്രകൃതിയുടെ കാര്യം നമുക്ക് ഇപ്പ ഒന്നു പറയാനും പറ്റത്തില്ലല്ലോ
ആഹ് വേറെങ്ങട്ട എന്താ മക്കൾസ് ഒക്കെ ഉറങ്ങിയോ
ഇല്ല മക്കള എവിടെയ ചേട്ടന്റെ മാമന്റെ വീട് ഇവിടെ അടുത്താണെ അപ്പൊ ഏഹ് ചില ദിവസങ്ങള് വൈകുന്നേരം അങ്ങ് കൊണ്ടുപോകും കൊറച്ചു നേരത്തേക്ക് കൊണ്ടുപോകവും ആഹ് മൂന്ന് വയസേ ഉള്ളു രണ്ടാള് മോനും മോളും
ആഹ്
അപ്പൊ ചില ദിവസം വൈകുന്നേരം കൊണ്ട് പോകും പിന്ന ഇപ്പോ ഓഹ് ഒൻപതര ആവാറായില്ലേ ഇപ്പൊ ഇപ്പൊ കൊണ്ടുവരും കൊണ്ടുവരുന്ന സമയം ആകുന്നു
പഠിക്കാനൊന്നുമില്ല
ഇല്ല മൂന്ന് വയസ് ആവുള് നമ്മളെ എഴുതി തുടങ്ങിച്ചതേ ഉള്ളൂ
ആഹ് രണ്ടാൾക്ക് മൂന്ന് വയസ് ട്വിൻസ് ആണോ
ആഹ് അതെ അതെ ഇരട്ട കുട്ടികള
ഉം
അക്ഷരങ്ങളൊക്കെ ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ ഇപ്പോ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാ അവിടെ മാമന്റെ മകൾക്കെ ഉള്ളത് രണ്ടാൾക് അടെ നിന്ന് കളിക്കാൻ വലിയ ഇഷ്ടം
ആഹ്
അപ്പൊ ഇനിയിപ്പോ ഒരു അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനകത്ത് കൊണ്ടുപോരും കോട്ടട് കഴിഞ്ഞപ്പിന്നെ നല്ല മേള
ഉം
ഇനി ഉറങ്ങതു വരെ
എല്ലാരും കൂടി വന്നിട്ടായിരിക്കും അല്ലേ ഫുഡ് കഴിക്ക
അതെ അതെ അവര് അവിടുന്ന് കഴിച്ചിട്ട അവിടെ പോകുന്ന ദിവസം അവിടുന്ന് കഴിച്ചിട്ടായിരിക്കും വരിക എന്നാലും ഇവിടെ ചേട്ടൻ കഴിക്കാനിരിക്കുമ്പോ ആഹ് പാത്രത്തിനകത്തൊന്നും കൈയിട്ട് വാരി ഇച്ചിരി തിന്നില്ലെങ്കിൽ രണ്ടാൾക് നല്ലവ
അത്പോ ഇത്ര വയർ നിറഞ്ഞിട്ടിരുന്നാണെങ്കിലും ഒരു ഒരു പിടിയെങ്കിലും കഴിക്കണം അവർ അച്ഛന്റെ വ കൈയ്യിൽന്ന് ഒരു വായെങ്കിലും തിന്നിട്ടേ ഉറങ്ങത്തൊള്ളൂ
ആഹ്
അത അങ്ങനെ ഒരു ശീലം അപ്പൊ
ആ എടക്കൊക്കെ നമ്മൾ അമ്മാരും അമ്മമാരും പറയാം അച്ചൻ കഴിക്കുമ്പം ഇരിക്കാൻ നിക്കതൊട്ട് ആകെ കുറച്ച് സാധനം ഉള്ളൂ പക്ഷെ ഓല ഒന്നും കേൾക്കൂല
ആവേ ആ ഹ
അങ്ങനൊക്കെ കൊറെേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിക്കണ അഹ് ഹ
അല്ലെ നമ്മള എല്ലാം ചെറുതില്ല അങ്ങനൊണല്ലോ ഇപ്പൊ ഹ് കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ കൂടുതൽ അറ്റാച്ച്മെന്റ്ക്കെ കാണിക്കുന്നത് കുറവ പക്ഷെ ഇവിടെ രണ്ടാളും അതെ എത്ര ഇതിപ്പോ രാവിലെ ആയാലും ഉച്ചക്ക്യാലും വൈകുന്നേരം ആയാലും അവര് കാണേ ഏ ചേട്ടൻ കഴിക്കാനിരിക്കുവാണെങ്കിൽ അപ്പൊ ചെല്ലും ഒരു വാ തിന്നാന് അത് നമ്മുക്കൊരു സന്തോഷണ് കാണുമ്പോ
പിന്നെഒറങ്ങുമ്പോ നമ്മള് പിടിച്ച് ച്ച് കിടത്തി ഉറക്കണം ഉറങ്ങാനാണ് ഉറങ്ങാൻ ഇഷ്ടേ ഇല്ല രണ്ടാൾക്കും
നമ്മള് നിർബന്ധിച്ച് കിടത്തി ഫുള്ള് റൂമ് ഫുള്ള് ഇരുട്ടാക്കി കിടത്താങ്കില് കിടന്നുറങ്ങും ഇല്ലെങ്കിൽ ഒറങ്ങാനുംമടിയാ അവിടെ ളെങ്ങനാ ഒറങ്ങാൻ മടിയാ കുഞ്
ആഹ ഒറക്കേല്ല ഫുള്ളും കളിയ ഉച്ചകൊക്കെ പോക്കി കടുത്തി ഉറക്കല
ആഹ്ഹഹ്ഹ
ഭയങ്കര മടിയന്ന അങ്കിലവടി പോണുണ്ടോ മോളും മോനും
ആഹ് അംഗനവാടിലല്ല ഇവിടെ ഒരുപ്ലേ സ്കൂളില് ചുമ്മാ കളിക്കാൻ വേണ്ടിയിരുത്തുന്നുണ്ട്
ആഹ് എടുത്തന്നെ
ആഹ് അടുത്തുതന്നെ
എന്നാ ശരിചേച്ചിങ്ങള് കട്ടാക്കിക്കോളി
ഓക്കേ ഓക്കെ ഓക്കെ ഓക്കെ